ഹലോ
ഹലോ കേക്കാവോ?
ആഹ് കേ
ഹലോ കേ ആഹ് പറഞ്ഞോ
എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖായിട്ടിരിക്കുന്ന് ഞാൻ മഴയൊക്കെണ്ടോ അവിടെ?
ഇവിടെതാ രാവിലെ മുതലേ മഴയാ
ആഹ് ഞങ്ങളുടെ ഇവിടേം നല്ല മഴയുണ്ട്. ജോലിഒക്കെ കഴിഞ്ഞോ?
ജോലി കറി അടുപ്പത്തണ്ട് സാമ്പാറാ
ആഹ് മീനൊന്നും കിട്ടിയില്ലേ
മീനുണ്ട് മീന് പീര വറ്റിച്ചതൂണ്ട്.
ആഹ് ആഹ്
ചോറും കറിയൊക്കായോ
ആഹ് എന്റെ ജോലി രാവിലന്നെ തീരും
മക്കള് സ്കൂളില് പോണേന് മുമ്പാ
ആഹ് ഹസ്ബന്റിന് ജോലിക്ക് പോണം അപ്പൊ അയിന്റെ മുമ്പേ തീരും.
ആഹ് ഒമ്പതണി ആവുമ്പ ത്തിനും കഴിയാ മതിയല്ലേ
ആഹ് എട്ടര ഒൻപത് മണിആകുമ്പഴത്തേക്കും തീരും.
അപ്പൊ അലക്കലും തുടക്കലും ഒക്കെ കെയ്യുവോ?
ആഹ് അപ്പഴത്തേക്കൊരു വിധം എല്ലാം ഒതുങ്ങും പത്ത് മണിക്കുള്ളിൽ എല്ലാം ഒതുങ്ങും.
ആഹ് പിന്നെ ഫ്രീ ആയില്ലേ
ആഹ് പിന്നെ ഫ്രീയായി
അയ്ശരി ഞമ്മളതൊന്നും ഒന്നും ആയില്ല.
മഴയാണല്ലോ ഒന്നാമതേ ഉം കറീ
കറി മത്തിരി മ ഞങ്ങളുടെ കണവന്ന് പറയും കണവ് റോസ്റ്റ് ചെയ്ത്
കണവാന്ന് പറഞ്ഞാല് മറ്റേ മശിയുള്ള മീനാ
ആ അതന്നെ കൂന്തല് എന്നൊക്കെ പറയും
ആഹ് അത് നല്ല ടേസ്റ്റാല്ലേ
ആഹ് നല്ല ടേസ്റ്റാ അപ്പൊ അതൊക്കെ കിട്ടി കറി വെച്ചു പിന്നെ ഞാനെന്റെ ചേച്ചിയുടെ വീട്ടിലോട്ടിപ്പൊ വന്നേക്കുവാ
ആ എവി ആ വീട്ട് മക്കളൊക്കെ ഇണ്ടോ?
ആ മോനേം കൊണ്ട് ഒരാളെ ഉള്ളൂ മോനേം കൊണ്ടാ വന്നേ
അപ്പൊ ഇന്ന് അവിടുന്നായിരിക്കൂല്ലേ ഭക്ഷണം?
ആഹ് ഇന്നിനി ഇവിടാ ഇവിടുത്തെ പട്ടിക്കുട്ടി പ്രസവിച്ചപ്പ അയാളുടെ കുട്ടിയെ കാണാ വന്നേ ഞങ്ങള് മൂന്നാലഞ്ചു പേരുണ്ട്. ആഹ് മൂന്നാലഞ്ച് പേരുണ്ട് അപ്പം അയളെ കാണാൻ വന്നേ അവരെ കാണാൻ വന്നേ ഞങ്ങള്
അത് ശെരി അത് സംഭവം രസണ്ടല്ലോ
ഉം മേ അഞ്ച് പിള്ളേരുണ്ട് ഒരാണും നാല് പെൺപിള്ളേരും
ആ ഇങ്ങളാ വാങ്ങിയ ഊട്ടിപ്പട്ടി പോൽത്ത പട്ടിയാ
ആഹ് കുഞ്ഞി പട്ടിയില്ലെ പസ്സി പട്ടിയില്ല അങ്ങനത്തെ
ആഹ് മറ്റേ വെള്ളായിരിക്കു നല്ല രസള്ളേ
ആഹ് ഒരാള് കറുപ്പും ബാക്കി നാലു പേരും വെള്ള
ഉം അപ്പ മുട്ടെ പഴൊക്കെ വാങ്ങിണ്ടാവൂല്ലേ
ആഹ് ഇന്ന് ഞങ്ങ അതൊണ്ട് വിടാ
ആഹ്
ഞനക്കവിടെ ആഘോഷാ
അപ്പൊ നിങ്ങളെ എന്തെങ്കിലും ഫുഡൊ ഒക്കെ ഇണ്ടാക്കി അങ്ങനെയൊക്കെ ആഘോഷിക്കുവോ
ഇല്ല അങ്ങനൊന്നും ഇല്ല ഇവിടെ നമ്മുടെപിന്നെ കാണാൻ മോൻ എന്റെ ആള് കുഞ്ഞാളാ അയാക്ക് കാണോന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പം
ആഹ് പൊതുവേ കുട്ടികക്ക് ഇഷ്ടണല്ലോല്ലെ പട്ടികളെ
അപ്പൊ കൊണ്ടു പോണംന്ന് പറഞ്ഞ ഇവിട കിടന്ന്കരയ പട്ടീനെ നമുക്ക് വീട്ടിൽ കൊണ്ടുവാന്നും പറഞ്ഞ ഇവികിടന്ന് കരയാ
നമ്മളെ വീട്ടിൽ വളർത്തുന്ന അതിനൊണ്ട് ഇണക്കള്ളാവുമ്പോ ഒരു പ്രത്യേക ഒരു ഇഷ്ടുണ്ടാവുല്ലോ
ഇഷ്ടഒണ്ടാവും എന്റെ മകനാണ് ആകെ ഇ ഇവിടുത്തെ പട്ടീനേ ഉള്ളൂ ആകെ പിടിക്കാൻ തൊടൊക്കെ ചെയ്യുന്നത്
ആഹ്
ഉം
ആ പെറ്റയിക്കു ഒന്റെ
ആഹ് ആഹ അവനി ഇഷ്ടവാ ഉം
അപ്പൊ ഇന്ന് വൈകുന്നേരം പോവുല
ആ ഇന്ന് വൈകട്ട് പോവും ഹസ്ബന്റ് ജോലികഴിഞ് വരുമ്പം വിളിക്കൻ വരും അന്നേരം ഞങ്ങള് പോവും എന്നെ ഇവിടെ ആക്കിട്ടാ ജോലിക്ക് പോയത്
അടുത്തായിരിക്കൂല്ലെ ഇങ്ങൾ രണ്ടു പേരും
ആഹ് കൊറച്ചൊരു കുറച്ച് ദൂര ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് ട്രാവൽ ചെയ്യാനുള്ള ദൂരേ ഉള്ളൂ
ഏഹ്
ഉം
അപ്പൊ സുഖാണല്ലോ
ആഹ് സുഖാണ് കറങ്ങി വെരുവാണെങ്കി പതിനഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ തട വറ ഇറങ്ങി വരാം വെള്ളം ഇറങ്ങി വരുവാണെങ്കിൽ പത്ത് ഒര അഞ്ച മിനിറ്റത്തെ കാര്യേ ഉള്ളൂ
ബസ്സിനൊക്കെ ആണെങ്കിൽ
ആ ബസ്സിനാണെങ്കിൽ ഇച്ചിരി തോനേ കറങ്ങാം പക്ഷെ ഒരു കടത്ത് കായലിറങ്ങിയാൽ കായലിന്റെ അപ്പുറം ഇപ്പറവാ കായൽ ഇറങ്ങുവാണെങ്കിൽ അഞ്ച് മിനിറ്റേ ഉള്ളു
അത് ശെരി നമ്മള് ബൈക്കും മലൊക്കെ ആണെങ്കിൽ സുഖാല്ലേ
ടു വീലറിലാണെങ്കിൽ പത്ത് മിനിറ്റ് കറ ഇച്ചിരി കറങ്ങണം
ആഹ്
ആ അത്രേ ഒള്ളൂ ആഹ് പിന്നെ എല്ലാ വീട്ടിലെല്ലാരും സുഖായിട്ടിരിക്കുന്നോ?
വീട്ടില് താ മക്കൾ രണ്ടാളുംണ്ട്
ആ ഇന്ന് പോവണ്ടല്ലേ സ്കൂള പോവണ്ട
സ്കൂള് ഒരാൾക്ക ഇില്ലാത്തതിനോണ്ട് മറ്റയാൾ അംഗനവാടി പോയിട്ടൂല്ല
പോയില്ല ഉം
താത്താത്ത ഉണ്ടായതിനോട് ഞാൻ പോവില്ലാന്ന് പറഞ്ഞ്
ഉം കൂട്ടിന് നിന്ന കളിക്കൻ ആൾണ്ടല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കും
ആ പിന്നെ ഞാനും വിചാരിച്ച അടെ നിക്കട്ടെന്ന് മഴയാണല്ലോ
മഴെ കൂടെയായി ശരി അവിടെ പോയി
അരമണിക്കൂറ് നടക്കണം മോളേം കൊണ്ടേ അപ്പം
കൊണ്ടു പോണം, ആ അപ്പ പിന്നെയീ മഴയത്ത് ഭയങ്കര പാടായിരിക്കും.
ആ ആ പിന്നെ ഓളപ്പച്ചിയാണെങ്കി ഇന്ന് വന്നതുവില്ല ഓൾ കൊണ്ടോവാന്
ഉം ആ.
അല്ലെങ്കി പ
കൊണ്ടു പോവാൻ ആ ആ മഴയായിട്ടു ബുദ്ധിമുട്ടല്ലേ?
ആ അപ്പൊ പിന്നെ നിന്ന നിന്നാലെന്താന്നറിയോ നമ്മളെടു ത്ത പണി തന്നെ എടുക്കണം അതാ പ്രശ്നം
എടു ആ ആ
ചെറുതിന് എത്ര വയസായി? ഏ എൽ കെ ജി പോണൊണ്ടാവൂല്ലേ?
ആ സ്കൂളി പോന്നൊണ്ട് എൽ കെ ജി ലാ ഇന്ന് പിന്നെ ഇവർക്കിന്നു സ്പോർട്സിന്റെ പോണയിരുന്നു വിട്ടില്ല ചെറിയൊരു പനീടെ ലക്ഷണം അതു കൊണ്ട് വിട്ടില്ല
ആ
മഴയൊക്കെ ആയതുകൊണ്ടങ്ങു മടിച്ചു ഇപ്പ എല്ലാ ഫുട്ബോളിന്റെ നടക്കുവാണെല്ലാ സ്കൂളിലും
ആ നമ്മളെ സ്കൂളൊക്കെ കഴിഞ്ഞ്.
ആ ഇവർക്ക് ഇന്നായിരുന്നു പിന്നെ മഴ ആയതുകൊണ്ടും ഇച്ചിരെ പനീടെ ലക്ഷണം കൊണ്ടും ഞാൻ വിട്ടില്ല, വെറുതെ
അതിനെ വിട്ടൂടാരുന്നോ നല്ല ഫോട്ടോസും കാര്യങ്ങളും ആഘോഷാവും അയിന്.
ആ ഇനി ഇവിടുത്തെ ഈ വിശേഷം കേട്ടഴിഞ്ഞൽ പിന്നെ അവനും പോവണ്ട സ്കൂളില് കൊ നമ്മള് കൊണ്ടാക്കുവേം വേണം. ഇപ്പെന്റെ വണ്ടീം കൊണ്ടാ ഹസ്ബന്റ് പോയത്. പിന്നെ എനിക്ക് കൊണ്ടാക്കാനീ പറഞ്ഞ പോലെ പത്ത് ഇരുപത് മിനിറ്റ് വേണം കൊണ്ടാക്കാന് സ്കൂളിലോട്ട്.
അങ്ങനെ ആ പട്ടി പ്രസവിക്കുമ്പേ നമ്മള് റ കൂട് മാറ്റി ഇടണോ? അല്ലെങ്കില്? ആ കൂട്ട
ഈ കാ പാല് കൊടുക്കുന്ന സമയത്ത് മാത്രം നമ്മളൊരുമിച്ചിടും അല്ലെങ്കി മറ്റയാളെയങ്ങു മാറ്റും അമ്മേനെ അങ്ങു മാറ്റും.
ആ രണ്ട് കൂട്ടില് മാറ്റി അപ്പൊ പാലൊക്കെങ്ങള് കൊടുക്കലാ
ല്ല തനിയെ തന്നെ കൊടുക്കും നമ്മള്, നമ്മളെ പോലെ തന്നെ അയാളും നല്ല പക്വതയോടെ കൂടി കാര്യങ്ങൾ ചെയ്യുന്നൊണ്ട്. പാല് കൊടുക്കാൻ സമയമാവുമ്പം കൊണ്ട കൊടു ആക്കി കഴിയുമ്പോ പിള്ളേർക്ക് പാലൊക്കെ കൊടുക്കും.
ആ മറ്റേ ആ നമ്മളാ പാലും കുപ്പീല് കൊടുക്ക്ന്നും വേണ്ടല്ലേ?
ഇല്ലില്ല അല്ലാതെ അവള് തന്നെ കൊടുക്കുന്നൊണ്ട്.
ഉം
ആ ഒരു പക്വതയായെന്ന് തോന്നുന്നു നമ്മളെ പോലെ തന്നെ ആയിരിക്കും നമുക്കും അങ്ങനല്ലേ.
അതന്നെ.
അതുപോലെ അയാക്ക് അവർക്കാ കറക്റ്റ് സമയം അറിയാം
ആ സമയത്ത് സൗണ്ട് ഉണ്ടാക്കാ മതില്ലേ
ആഹ് സൗണ്ട് ഉണ്ടാക്കും അപ്പൊ ആ നമ്മുക്ക് നമ്മള് കൊണ്ട് അയയാളടുത്ത് വെച്ച കൊടുക്കുമ്പോ പാല് കൊടുക്കും
ഉ ഓരോരുത്തരെ ഓരോരുത്തരെ മാറ്റി ഒരാൾ നോക്കി നക്കണ്ട ഇതില്ലേ ച്ചു കാലം?
അതാ ഇല്ല ഇവർക്കങ്ങനെണ്ടന്നോ ഇവർക്കൊരുമി ആഹ് ആഹ്
വേഗം കുടിക്കും അല്ലാത്തവർക്ക് കിട്ടലുണ്ടാവൂല
അവളെന്നെ നോക്കോണ്ടിരിക്ക ഞാൻപ്പ കാര്യം പറയുന്ന നോക്കിക്കൊണ്ടെന്നെ ഇപ്പ ഇരിക്കുവാ
ഓല്ക്കും ബുദ്ധി ഉണ്ടാവല്ലോ ഞമ്മളിവിടെ വർത്താനം പറ ലെ അറിയില്ലന്നല്ലേ ഉള്ളു
അതെ ചേച്ചിം പറഞ്ഞെടീ അത്ഭുതമായി പോയി കാരണം അവളങ്ങനെയൊക്കെ ചെയ്യുന്നുന്ന് കണ്ടപ്പോ ഒരു ഇവിള് ഇത് ഇത്രയും നാള് നമ്മള് കുഞ്ഞ് കുഞ്ഞെന്നും പറഞ്ഞിട്ട് ആഹ് ഇപ്പൊ മേടിക്കും ഓക്ക് രണ്ടര മൂന്ന് വയസാവാനായി
ആഹ് ചെറുതായപ്പ വാങ്ങിയതാ
ആഹ് കുഞ്ഞിലേ മേടിച്ചതാ ഒരു മാസം എങ്ങാണ്ടുള്ളപ്പോ കൊണ്ടുവന്നതാ
നിങ്ങളെ വീട്ടിലുണ്ടോ
ഇല്ല ഇവിടുത്തെ ഒരെണ്ണത്തിനെ കൊണ്ട് പോകണമെന്നും പറഞ്ഞ് നിക്കുവ ഇതിനകത്തുന്നൊരാള ഒരു മാസം ആവുമ്പോക്കൊണ്ട്പോവാ ആഹ് മോൻ ഓരെണ്ണത്തിന സെലക്ട് ചെയ്ത് വെച്ചേക്കുവ അവനത് മതിയെന്നും പറഞ്ഞ് സെലക്ട് ചെയ്ത് വെച്ചേക്കുവ വെള്ള ഒരാന്റി ഉം സെലക്ട് ചെയ്ത് വെച്ചേക്കുവാ അവൻ ഇന്ന് ആഹ് ഇന്ന് എന്നെ കൊണ്ട് പോണംന്ന് പക്ഷെ എനിക്ക് പേടിയ ചിലപ്പോ ഞവിടി പീച്ചും
ഇന്ന് കൊണ്ട്പോണ്ട എന്താ അറിയോ അതിന് കൊറച്ച് പാല് കിട്ടിക്കോട്ടെ
വിചാരിച്ച് ഒരു മാസം കഴിയുമ്പൊ കൊണ്ടു പോകാന്ന് വിചാരിച്ച് ഉം
ഇപ്പ
ഉം പിള്ളേര് എന്തെടുക്കുന്നു
പിള്ളേര് ദാ ഞാനൊരു പണി കൊടുത്തതാ പച്ചക്കറി കട്ട് ചെയ്യാൻ കൊടുത്തതാ
ജോലി ഒക്കെ ചെയ്യുവോ
ഏഹ്
ഓ ഓക്കൊമ്പത്
ഓളൊന്ന് തൊടച്ച് പിന്നെ പച്ചക്കറി കട്ട് ചെയ്യുന്നുണ്ട്
ആഹ് ആഹ് എന്നും ജോലിയൊക്കെ ചെയ്തൊണ്ടിരിക്കുവല്ലേ
ചെറിയ ചെറിയ പണിയൊക്കെ ഞാൻ ചെയ്യിപ്പിക്കും
അത് നല്ല കാര്യവാ ചെറിയ ചെറിയ പണികൾ ചെയ്യിക്കുന്ന
എന്താന്ന് വെച്ചാല് ഓൽക്ക് മനസ്സിലാവണല്ലോ ഞമ്മളെടുത്ത പണി തന്ന നമ്മളോട് എടുപ്പിക്കുവോല്
ആഹ് ആഹ്
ആ അവര് ചെയ്ത് പഠിക്കുന്നത് നല്ലതാ
നല്ലതാണല്ലോ ഓല് അറിയുമ്പോ അവൾക്ക് മനസ്സിലാവും ഇത്രയും പണി ബുദ്ധിമുട്ടാണ് ഞാൻ അട്
ആ നമ്മള് ചെയ്യുന്നെന്ന് ആന്ന് അത് നമ്മള് ചെയ്യിക്കുന്നത് നല്ല കാര്യവാ അവരും അറിഞ്ഞിരിക്കയും ചെയ്യുവല്ലോ
അതന്നെ എവല് എന്താന്നറിയോ എന്തോരു പണിയാന്നറിയോ നമ്മള് മടക്കി വെച്ച് നന്നാക്കിയിട്ട് റോമൊന്നാട് പുറത്തിറങ്ങിയിട്ടേണ്ടാവുള്ളൂ
ആഹ് ഇവിടെ എന്റെ മകനും അങ്ങനെ തന്നാ എന്റെത് ഇത് തന്നെ കളിപ്പാട്ടൊക്കെ നേരന്ന് നമ്മള് നടിക്ക് പെറക്കി എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വാരിയിടും അത് കാണുമ്പ നമുക്കൊരു ദേഷ്യം വരും
അപ്പൊ ഞാൻ എടക്കടക്ക് അങ്ങന തൊ രോ പണികൾ കൊടുക്കും
കൊടുക്കും ആ ഹ് അന്ന് അതോട് കാര്യായി ബുദ്ധിമുട്ട് മനസ്സിലാവല്ലോ അത് അടി കിപ്പറകി വെക്കണംന്നൊക്കെ മനസ്സിലാവല്ലോ മ്മാ ആരാ ഒരാൻ്റി ഏതാന്റി
ചെറുദിനെ പിന്നെ നമ്മൾ പറഞ്ഞിട്ട്കാര്യല്ല അയിന് മൂന്നായിട്ടല്ലേള്ളൂ
ഉ അതാ ചൂടൊക്കെ ആവുമ്പം പറഞ്ഞു കൊടുത്താ മതി. അ അയാൾ പിന്നേ ഓട്ടോമാറ്റി കായിട്ട്ചേച്ചി ചെയ്യുന്ന കണ്ടങ് ചെയ്തോളും
ആ അതന്നെ ഓളാണ് കച്ചറക്കാരി.
ആണോ ഇളയാളാ?
ആഹ്.
ഉം ഉം അനിക്കി പിന്നെ ഒരാളെള്ളു അത് തന്നെ പട്ടംബ്യാ ആൺകുട്ടിയായതൊണ്ട് അതിന്റേതായ ഇച്ചിരി കുത്തേകേടൊക്കെയുണ്ട്